ഹലോ താൻ എവിടാ ഒരറിവുമില്ലല്ലോ
വീട്ടിലുണ്ട് വീട്ടിലുണ്ട്
പിന്നെല്ല വരാഞ്ഞത് ഞാൻ കൊറെ റോസ കമ്പൊക്കെ പൊടി ഒടിച്ച് വെച്ചേക്കുന്നു ഇവിടെ
മഴയായോണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ അതാ വരാഞ്ഞത് അങ്ങ് വരെ വരണ്ടായോ
മഴ സമയത്ത് വെച്ചാ കിളിർക്ക് നന്നായിട്ട് കേട്ടാ വന്ന് കൊണ്ടപോണേ സമയ ഉണ്ടെങ്കി വന്ന് കൊണ്ട
ആഹ കൊണ്ടോവം കൊണ്ടോവം മഴയൊന്ന് ശമിക്കട്ടെ അപ്പ വരാം
ഉം പിന്നെ വീട്ടിൽ പോയിട്ട് എന്ന് വന്നു
ഞാൻ മൂന്നാലഞ്ചു ദിവസമായി
ആഹ എങ്ങനെ ഉണ്ടായിരുന്ന്
ആ പറ
എവിടെലുമൊക്കെ പോയേ നിങ്ങള് അന്നേരം വീടിന്റെ അമ്മമ്മ വീട്ട് അവിടൊക്കെ
ഉം ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയി
ഉം
പിന്നെ എല്ലാരും എന്തേ
ആ എല്ലാവരും ഉണ്ട് ഇവിടെ മോള് ചോറ് കഴിക്കുന്നു ചേട്ടന് മുക്കിലോട്ട് പോയി സ കുറച്ച് സാധനം വാങ്ങാനുണ്ട് അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് മേടിക്കാൻ പോയിട്ടുണ്ട്
ഉം വീട്ടിൽ കൊണ്ട് തരത്തില്ലേ
ആ വീട്ടിൽ കൊണ്ടുവരത്തില്ല നമ്മള് പോയി കടയിൽ പോയി പോകുമ്പോഴേ മേടിച്ച് കൊണ്ട് വരും
ഉ ഉഷേ എന്റെ വീടിന്റെ അവിടൊക്കെ അടുത്തുള്ള കടയിലൊക്കെ നമ്മുടെ ലിസ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാ
കൊണ്ടു തരും ആഹ് അങ്ങനുണ്ടോ ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ ദൂരമില്ല നമ്മുടെ കയ്യിൽ കാശ് ഉള്ളപ്പോ പോയി മേടിക്കുവ വരുക
ഉം ആഹ് ആഹ് ആള് ഒഴിയുന്ന സമയത്തല്ലേ അവരെല്ലാം എടുത്ത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് തരും
ആഹ അങ്ങനെ മോനോ ഉറങ്ങിയോ
കളിക്കന്ന് അപ്പുറത്തുണ്ട്
ആ പിന്നെ നം അമ്മയ്ക്ക് തൊളർപ്പൊക്കെ ഉണ്ടായിരുന്നോ
തൊഴിലുറപ്പില്ലിപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഉള്ള ജോലി തയറ വീതിയുണ്ട്
ആ പിന്നീട് മാസമൊക്കെ വന്ന് കൊണ്ടു പോകും കയർ കൂടുമ്പോ അല്ലേ
ആഹ കൊണ്ടോവും കൊണ്ടോവും
ആഹ പിന്നെ പശുവിനെ ഓ കൈയൊടി ഞ്ഞായിരുന്നല്ലേ
കൈ ഒടിഞ്ഞായിരുന്നു അപ്പ അതുകൊണ്ട് വന്നതേ ഉള്ളു കയർ വിരിക്കാനായിട്ട് ഇറങ്ങിയിട്ട് അതിന്റെ കൂടെ മഴയും കൂടെ ആയത് കൊണ്ട് വലിയ പാടാണ്
ആ ഇപ്പൊ ഇവിടെ പോകുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ
ഇല്ലല്ല കൊഴപ്പമൊന്നും ഇല്ല ആണെങ്കിലും പിന്നെ ഒരു ഒടിവ് വന്ന അല്ലേ അപ്പൊ അതിന്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്
ആഹ അപ്പൊ പശുവിന്റെ പിരിയാ പിരി നോക്കുന്ന കാര്യങ്ങളെല്ലാം അച്ഛനായിരിക്കും അപ്പോ
ആ അച്ഛനാ ചെയ്യുന്നേ നമ്മ പിന്നെ ഇടക്ക കൂടെക്കെ ഒന്ന് കണ്ണടക്കും
ആഹ രാവിലെ പിന്നെ ആരു കൊണ്ടോവും പാല്
രാവിലെ ഇവിടെ മാമനുണ്ട് മാമൻ കൊണ്ടുപോകും
ആ ഇപ്പം പശുവിനെ വല്ലോം പ്രസവിച്ചോ മറ്റേ നിങ്ങളുടെ അന്ന് വന്നപ്പോ ഒരു വലിയ പശു അമ്മ പറഞ്ഞായിാരരുന്നു ഇങ്ങനെ ഗർഭിണിയാന്ന്
ആഹ് ഇല്ല പ്രസവിക്കാറാവള്ള ഒരെണ്ണം പ്രസവിച്ച ഇപ്പോ ഉണ്ട് ഉണ്ട് രണ്ട് കുട്ടിയുണ്ട്
ആഹ വൈകിട്ട് പിന്നെ രേഷ്മ അഛേ കൊണ്ടപോയി കൊടുക്ക അല്ലേ
ആഹ് കൊടുുകൂ
ഉം
ബാക്കി പടിക്കാൻ അറിയാവുന്നോണ്ട് ആ കൂട്ടോ
ആഹ
നീ ഇവിടെപ്പ ആഹ കഴിിച്ചു ഞാൻ കഴിിച്ചു ഞാാന ഇവിടെ ഒരു ഇലയപ്പം ഉണ്ടാക്കിയായിരുന്നു മറ്റുള്ള ക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് അതെടുത്ത് വെച്ച് പിന്നെ തെരളി തെരളി പോല ഉണ്ടാക്കി രണ്ട മൂന്നേല ഒപ്പിച്ചായിരുന്നു അല്ല വഴല അല്ല നമ്മടെ ഞങ്ങളടെ വീടിന്റെ അപ്പുറത്ത ഒരു വീട്ടില് ഇത്ണ്ടായിരുന്നു തെരളീൽ അവിടു രണ്ട മൂന്നെണ്ണം കിട്ടി ബാക്കിയല്ലോയിന്നും കൊള്ളത്തില്ലായിരുന്നു നല്ലതൊക്കെ എടുത്ത് കഴുകി ഏർ തെരളി എന്തോ മ ഗോതുമ പൂടിയും ശർക്കരയും ശർക്കര ഉരുക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് തേങ്ങയും തിരിങ്ങിയിട്ട് ഇരക്കയും പൊടിച്ചിട്ട് നെയ്യും ഒഴിച്ച് മറ്റേ ഇത് പഴവും പഴ മിക്സിക്കകത്തിട്ട് പ പഴമല്ല ചക്ക മിക്സിയിൽ അടിച്ചിട്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് പേരട്ടിയിട്ട് അങ്ങ് ഒട്ടി അങ്ങ് പിടിക്കുായിരുന്നു പിന്നെ ഞാൻ വെള്ളം വെച്ച് വെച്ച് ചക്കയ കൊണ്ടായിരിക്കും കയ്യിലൊക്കെ
ആ ത ഏതൊണ്ട തന്നെയല്ല ഈ മാവ് കുഴക്കുമ്പോഴത്തേേനും ഒരുപാട് വെള്ള ആമായാലും
ഉം അത് നമ്മൾ എത്ര പൊടി തട്ട് കഴിാ അതിൻന്റെ ടേസ്റ്റ പോുന്നു ചക്കയുടെ ടേസ്റ്റ പോക അതുകൊ പൊടി ഇടാനും പറ്റും
ആ മാവ് കഴിക്കുമ്പോഴേ അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാ മതി അപ്പൊ ഒത്തിരി ഒട്ടി പിിടിക്കുന്ന ആഹ വെളിച്ചെണ്ണയും ഉപ്പവും വെളിച്ചെണ്ണയും ഉപ്പും കൂടിട്ട് അപ്പൊ ഒത്തിരി ഒല്ല
ആഹ ഞൻ ഉപ്പൊന്നും ചീർത്തില്ല അല്ലാതെ പഞ്ച സാരം മാത്ര കേട്ട്
ഉം മധുരവും ഉപ്പും കൂടെ ചേർത്തെങ്കില് അത് ബാലൻസ് ആയി നിക്ക അതെല്ലാത്തിലും അങ്ങനെ ആ ഉപ്പിണ് ഇപ്പൊ കറികൾക്കല്ല നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനകത്ത് ടുന്നണ്ടല്ലേ ഇപ്പ ഉ്മാ തന്നെ അതിനക ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടെങ്കിലേ അതൊരു ഇതായി എനിക്കത്തോുള്ളൂ
ആ
ആ
ആ അതേപോലെ അത് പിന്നെ ആ അങ്ങനെ അത് ഞൻ എല്ല കൂ മിക്സ് ചെയ്ത് തിളളക്ക ആക്കി പിന്നെ ചേട്ട കൂ ഹെൽപ് ചെയ്ത് എന്തേലന്ന് വെച്ചാ അത് വെക്കാൻ പാട് പിന്നെ ഒരാള് അപ്പ ഒന്നും കൂടെ ഒന്ന് അവർൊന്ന് ചെയ്തു തരാൻ പറഞ്ഞു എന്തായാലും ചെയ്തു തന്നു അങ്ങനെ രണ്ട മൂന്ന് ഒരു എട്ടെണ്ണം ഉണ്ടാക്കി കാര്യം അത്രക്ക ഇത്ര ഉള്ളായിരുന്നു ചക്ക ഇിരി ചക്ക വണ്ടള്ളായിരുന്നു അങ്ങന അത് ചെയ്ത് ഏ ചക്ക ആ വീട്ടിലുണ്ട് ചക്ക ഉണ്ട്
ആഹ ആഹ
അങ്ങനെ അത് അത് ചെയ്ത് പിന്നെ ചേട്ടന അത് കൊടുത്ത് അവള് വന്ന് രണ്ടെണ്ണം കൊടുത്ത് പിന്നെ ചായ എട്ട്
മോള് കഴിച്ച
ആഹ അത് കഴിിച്ചു പിന്നാണ്ട് ഇപ്പൊ അന്നേരം ട്യൂഷന് വന്നപ്പോ രണ്ടെണ്ണം കഴിച്ചൊണ്ട് പോയി
ആഹ് ആഹ് ആഹ
ഇപ്പം വന്ന് രണ്ടെണ്ണം ചോ വേണ്ടന്ന് പറഞ്ഞ് അത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ രസം ഉണ്ടാക്കിയായിരുന്നു ഞാൻ രസമായിട്ടിരുന്ന് ചോറുണ്ടന്ന്
ആ കഴിച്ചോണ്ടിരിക്കും
ആഹ കഴിച്ചൊണ്ടിരിക്കുവ
ഉ ഇ ബടി
ഈ നമ്മളെ അപ്പത്തിനൊക്കെ നമ്മള് വൈകീട്ട് അരയ്ക്കുമ്പഴേ ആഹ എന്ത നമ്മളെ ഈസ്റ്റ്ിട്ട അരക്ക ഈസ്റ്റ് കൊറച്ചിട്ട് അപ്പ പൊങ്ങി വരും രാവിലെ അല്ലേ
ആഹ ഈസ്റ്റും ചോറും തേങ്ങ തേങ്ങ ഇച്ചിരി നല്ലോണം വരക്കണം ചിരി േറെ ചിരി ഏറെ ഇട്ടിട്ട് ചോറിനെക്കാട്ടി ഇരട്ടി തേങ്ങ വേണം എങ്കും നല്ല ഇങ്ങനെ എന്താ പറയുന്നേ നല്ല ഇതായിട്ട് കിട്ടത്തോുള്ളൂ മയമായിട്ടും ആ നല്ലോണം ഇതായിട്ട് വരുത്തൂ ആഹ ഉ ഉ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേണം ആരൊക്കെയൻ
ആ്രച്ച വെച്ച ഞാൻ വിള നാളെ അത് എടു വിചാരി ചിലത് പൊങ്ങി വരുംതായിനിക്ക് ഞാൻ ഇാളൊരു സ മത്തി തോനെ ഇട്ടു പോയി അങ്ങനെ രാവിലെ ആയപ്പോ പൊങ്ങി
ലസ്റ്റ് വരുന്നാ നാലോ അഞ്ചോ ഈസ്റ്റോ ഇടാവും കുറച്ച ഇടാവും ഇ നാലോ അഞ്ചോ വേണം എന്നിട്ട് ചോറും മറ്റ തേങ്ങായും കൂടിും അരച്ച് തേങ്ങ അച്ചിരി കൂടുല്ലണ്ണം
ആഹ പിന്നെ അവിടെ അരച്ച വെച്ചോ മാവു നാളത്തേക്ക്
ആ ഇല്ല നളെ ഇവിളട്ട പോവാം
ആ അ മറ്റേല്ല ആ മറ്റേ ഷൂട്ട് ചെയ്തതുണ്ട് നിങ്ങളടെ വീട്ടിൽല്ലേ ആ ഞാനും അത് ഓൺലൈനിൽ കണ്ട് ഞാാന് വോളനിീന്ന് മേടിക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചക്കവാ
ഉം തന്നെയല്ലേ ഞങ്ങള് ഇന്നലെ കടയിൽ പോയപ്പം അഞ്ചു കിലോടെ പൊടി മേടിച്ചായിരുന്നു
ആ ആഹ നല്ല പൊടിയ ഇപ്പം ആ ആ
അ ഉ
ചെിലവരു റേഷൻ കടയിലെ ഏർ മറ്റെല്ല ചുമന്നരിയും
പച്ചരി എല്ലാം കൂടെ ഇട്ട് ആ ന്നാ പച്ചരി ഉണക്കി തരിച്ചു ഉണക്കി പൊടിച്ചു വെക്കാമെങ്കിൽ നല്ല...
ആഹ... അത് നല്ലയാ. അതങ്ങനെ ഇടിയപ്പ ഉണ്ടാക്കാൻ പറ്റും.
ആ.... അ... അ... നല്ലതാ ഇടി യപ്പോം കിഴങ്
ഇനിയിപ്പോ ഓണം അല്ലേ വരുന്നത് രണ്ടു മാസോടെ കഴിഞ്ഞാ...
ആഹ രണ്ടു മാസം കൂടെ കയിഞ്ഞോ ണം
ഉം... ഞ... ഏഹ.. അത് തന്നെ. ദിവസം പെട്ടെന്നാ പോുന്നത്. സ്കൂള് തുറന്നതേ എനിക്ക് ഓർമയള്ളു. മ്ഹ്... പെട്ടെന്ന് ഈ വർഷം നേരത്തെേ കയറി വന്നു... ഓണം.
ഓള് പററഞ്ഞത് പോട്ടെ. കഴിഞ്ഞ പ്രാവശ്യതോണമ് ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞ പോലെ തോന്ന...
ആഹ ശരിയാ അത് ഞങ്ങളടെ വീടിന്റെ അടുത്ത്... ആ എവിടൊയ എന്തോവാ
ഞങ്ങളടെ മോന് മൂന്നാമത്തെ....
ആ അതന്നെ ഹ് ഹ്... പെട്ടെന്ന്... പുള്ളേര് വളരുന്നത് ഇനിയിപ്പൊ അടുത്ത കൊല്ലം കഴിയുമ്പോ നേഴ്സറി അങ്കമാടി പോകേണ്ടി വരുമല്ലോ
അങ്കവാടിപോണം അത് ഞാനും കൂടെ പോണ്ടി വരും.
അതതന്നെ ആദ്യക്കെ ഒരാഴ്ചത്തെ ഇത് കാണും. പിന്നെങ്ങ് ശീലമാവും. ആദ്യക്കെ നമ്മളും കൂടെ അങ്ങ് വിഷമിക്കും. പുള്ളേര് അവിടെ പോയിരുന്ന് കരയുമ്പഴുമൊക്കെ ഇങ്ങു വിളിച്ചൊണ്ട് വരാൻ തോന്നുമ് കാര്യം നമ്മള് അവരെ അവരെടെ കുറെ നടന്നല്ലേ പെട്ടെന്ന് നമ്മടെ നമ്മളിൽ നിന്ന് മാറുമ്പോ നമ്മുക്ക് അങ്ങനെ തോന്നും.
ആ ഞാൻ വി്ചാരിച്ച് മൂന്ന് വയസ്സ ആകുമ്പോഴത്തേനെ എഴുതി ഇ
ത് ശീലപ്പിക്കണം അങ്ങനെ... നല്ലോണം നമ്മള് എന്നാലച്ചരി നമ്മക്ക് ഇച്ചിരി വിശ്രമം കിട്ടത്തോളൂമ്ഹ്
കുറച്ചു നേരം ഇരുത്തിയിരുത്തി നോക്ക എന്നിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്...
അത് തന്നെ ഒരു ന്ന മൂന്ന് അ ഒന്നല്ല നാല് വയസ്.... അത് വരെലും വിടണം. മൂന്ന് നല് വയസ്സുവരെലും വിടണം. അത് കഴിഞ്ഞ് പിന്നെ അക്ഷരം പഠിക്കാനോല്ലാം വട്ടിട്ട് അക്ഷര... അക്ഷരമാക്കെ കറക്ടായിട്ട് യു കെ ജിലോട്ട് വിട്ടാ മതി ഇതാ എന്റെ ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തത്
ആ ആ
അല്ല ചുമ്മാ കൊണ്ട് ഇട്ടാ പിള്ളേർ എന്തോ പഠിക്കുന്നു പോലും നമുക്കറിയത്തില്ല ക്ഷീണിക്കുമോ....
ശെരിയാവും നമ്മളാ വീട്ട... വീട്ടിയിരുത്തി ശ്രദ്ധിക്കാത്ത കൊണ്ടാവും ഒന്നൂടെ
അതെന്നെ വീട്ടിൽ ഇരുന്ന് പോകുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി
ഉംഉം പൊറത്ത് വിട്ട് പഠി... ക്കുന്നതിലും നല്ലത് വീട്ടിലും കൂടെ വന്നിരുന്നു ശ്രദ്ധിക്കാമെങ്കിൽ പിന്നെ വീണ്ടും വൽ..... പഠിക്കാനന്നും പറഞ്ഞു വിടണ്ട ആവശ്യമില്ല
അതന്നെ. നമ്മളൂടെ നോക്കിയ മതി ചിലപ്പോ നമ്മള് പഠി- ചെലപ്പോ ചെല പുള്ളാര് ഇരിക്കും അമ്മമാര് പഠിപ്പിക്കുന്നയൊക്കെ കേട്ടിരിക്കും. ചിലതൊന്നും ചെലോര് ഇരി ക്കത്തില്ല ഇവിടെ... തിരിച്ച ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന അവള് ഇരിക്കത്തേ ഇല്ല പിന്നെ രാത്രിയാവുപോ ഇരിക്കും നല്ല അടി കൊടുക്കുമെന്നറിയാം പിന്നെ അവർ അച്ഛൻ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം ഓൾ പഠിക്കും ഞാൻ ഇരുന്ന് കഴിഞ്ഞൽ ഒരു കുറേ സമയം എടുക്കും ഇങ്ങനെ പഠിക്കാനും
ഓ എന്നാലും വേണ്ടിയില്ല തള്ളമാര് ഇരുത്തി പഠിപ്പിക്കുന്ന പോലൊക്കെ എത്ര ആന്നേലും ആകത്തില്ല
ഉം ന്ന
ഇത്തിരി നേരം പിടിച്ചിരുത്തി യന്നേലും വേണ്ടിയില്ല ഒക്കുന്നേ എല്ലാം പറഞ്ഞ്‌ കൊടുക്കണം. ഉം.. ഇപ്പൊ മഴ പെയ്യുന്നോ
മഴയ ഉണ്ടായിരുന്നു മഴ വൈകുന്നേരം പെയ്ത് ട്യൂഷന് വിടാൻ പോയപ്പോ മഴയായിരുന്നു പിന്നെ മഴയൊക്കെ ആ വീട്ടില ഞാൻ പോയാരുന്നു കഴിഞ്ഞ മാസം പോയായിരുന്നു
ആ ആ
ഇനിയിപ്പ ഇനിയിപ്പ ഓണത്തിന് പോത്തോളൂ
സ്കൂളവധി
ഓണത്തിന് ഞങ്ങൾ ഇവിടെല്ല ഓണത്തിന് ഇവർടെ ചേട്ടന്റെ വീട്ടിലായിരിക്കും നമ്മള് തലേന്ന് അങ്ങ് പോവും തലേന്ന് പോയി അവിടെ ചെന്നാ എല്ലാം അരിഞ്ഞ് വെച്ച് തിരുവണ പിന്നെ അന്ന് ഉച്ചയാകുമ്പോ മ്മൾ അങ്ങ് പോകും നമ്മടെ വീട്ടിൽ
ആ ആ ആ
ഉച്ച ആകുമ്പോ നമ്മൾ നമ്മടെ വീട്ടിൽ പോവും പിന്നെ അവിടെ
ഓണത്തിന് എല്ലാരും കൂടി ഇങ്ങോട്ടെ എങ്ങനാ വരുന്നേ
ആ അവരങ്ങനെ വരത്തില്ല നമ്മൾ എല്ലായിടും പോന്നുണ്ടല്ലോ നമ്മടെ അവര് നമ്മള് വേണ്ടേ അവരെ ചെറ ആ ഭർത്താവിന്റെ വീട്ടീന്ന് ഉച്ചയാവുമ്പോ തിരുവോണത്തിനന്ന് ചോറൊക്കെ കഴിച്ച് എല്ലാരു ആയിട്ട് പിന്നെ നമ്മടെ വീട്ടിൽ പോവും പിന്നെ അന്ന് പത്ത് ദിവസം അവിടായിരിക്കും പിറ്റേ ദിവസം ആ നമ്മടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോവും ബന്ധുക്കളുടെ വീട്ടിൽ പോ പോവും പിന്നെ അവിടന്ന് അവിടെ വള്ളംകളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒക്കെ കണ്ട് കഴിഞ്ഞല്ലാം ആ മറ്റേ ആ വീടിന്റെ അവിടെ അപ്പൊ അവിടുന്ന് വള്ളംകളിയൊക്കെ കണ്ട് നമ്മൾ വൈന്നേരം ആവുമ്പം വൈന്നേരം ആകുമ്പോ എല്ലാം കറങ്ങിയടിച്ച് ഇവിടെ രാത്രിയാവുമ്പോഴത്തേക്ക് എത്തും പിന്നെ ഓണം തീർ നമ്മളിവിടെ തന്നെ വീട്ടിൽ തന്നെ പിന്നെ ആകെ ഓണത്തിന് മുമ്പുള്ളതെ ഉള്ള